എന്ത വിശേഷം ഹലോ എന്താ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെ എന്താ വിശേഷം
ഇവിടെ സുഖാണ് ഭക്ഷണൊക്കെ കഴിച്ചാ
ആ ഭക്ഷണൊക്കെ കഴിച്ചു കഴിച്ചോ
ആ കഴിച്
ആ എന്തായിരുന്നു സ്പെഷ്യല്
പിന്നേ ര സാമ്പാർ
ആഹ് ഇവിടെ മീൻകറിയും ചോറും മീ മറത്തൊക്കെ ആരുന്നു
ആ മക്കള് സ്കൂളിൽ പോണോരുണ്ടാ
ആഹ് മോനുണ്ട് മോന ഒന്നര വയസ്സ് കഴിഞ്ഞു മോള് പഠിക്കാൻ പോയി ഒന്നാം ക്ലാസ്സ് പഠിക്കുന്നു
ആ
അവിടെയോ
പിന്നെ ഇവിടെ മോന് പോയി മോന് ഏഴാം ക്ലാസ്സില്ലേ പഠിക്കണത്
ആ ആ പിന്നെ
മോന് പോ ആഹ് മോന് ഫുഡ് കൊണ്ടോവോ? പോവുമ്പോ മോള് പോവുമ്പോ ആഹ്
ഉം
പ്രൈവറ്റ് സ്കൂളിലാ?
ആഹ് സി ബി എസ് ഇ
ആഹ്
ഉം
പിന്നെ ഫുഡൊക്കെ വെക്കാൻ ഇഷ്‌ടമാണോ?
ആഹ്
ഉം പിന്നെ മഴ അത്യാവശ്യം
ആഹ് മഴണ്ട് മഴ ഇന്ന് ഇപ്പൊ നല്ലൊരു മഴ ഇപ്പ പെയ്തിട്ട് ഇപ്പൊ തോർന്ന്.
ആഹ് ഇവിടെ നല്ല വെയില്.
ആഹ്
പിന്നെ എങ്ങനെ അവിടെ വെള്ളത്തിനൊന്നും ശല്യന്നുംല്ലല്ലോ?
ഇല്ല വെള്ളം നമ്മള് വെള്ളത്തിന് നടുക്കാണ്, കടലിന്റെയും കായലിൻ്റെം.
ആഹ്
ആഹ് ആലപ്പുഴ
ആഹ് ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ?
ഏയ് ഇല്ല ഇല്ല വെ അങ്ങോട്ട് കിഴക്ക് കുട്ടനാട് ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ട്
ആഹ്
നമ്മുടെ അത്ര പ്രശ്നമില്ല. ഉം
പിന്നെ എല്ലാരും ഹേ കൊഴപ്പൊന്നും ഇല്ലാണ്ടിരിക്ണ് ലേ പനി അങ്ങനെുള്ളതൊന്നുംല്ലല്ലോ ആർക്കും ഉം ആഹ് ഇവിടെ വീട്ടിലെല്ലാർക്കും പനിച്ച്, മോൾക്കും മോൻക്കും
ആണോ? എന്നിട്ട് മാറിയോ?
ആഹ് ഇപ്പൊ എല്ലാർക്കും മാറി, കൊഴപ്പൊന്നുല്ല ഇപ്പൊ.
ആഹ് ആഹ് നമ്മള് അപ്പ തന്നെ ഉണ്ടെങ്കി കൊണ്ട് കാണിക്കണം വെച്ചോ
ആഹ് വേഗം കാണിക്കണം. ആഹ് അതന്നെ, ആഹ് ഉള്ള മരുന്നൊന്നും കഴിക്കരുത് പറഞ്ഞിണ്ടായിരുന്നു അവര് മരുന്ന് കഴിച്ചിട്ട് ട്ട് കൊറവില്ലെങ്കിൽ ബ്ലെഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണംന്ന്, പിന്നെ കൊഴപ്പല്ല മാ അന്ന് മാറിയപ്പം പിന്നെ ഇനി ടെസ്റ്റ് ചെയ്യൊന്നും വണ്ടാന്ന് പറഞ്ഞു
ആഹ് ആഹ്
ഉം ഇവിടെ അടുത്തൊക്കെ ണ്ടേരുന്നു. ആഹ് ആ ആഹ് ഷിഗല്ലേണ്ട്, പിന്നെ ഡെ ഡെങ്കിപ്പനി നടക്കണ്ട്
ഓഹ്
ആഹ് മാ പിന്നെ വേറെ എന്തോ ഒരു പനിടെ പേര് പറഞ്ഞവര്.
ആഹ്
അവര് ചോയ്ച്ച്, ആഹ് ആഹ് ശർദ്ദിയൊന്നും ഇല്ലല്ലോന്ന് ച്ച്, ശഛർദ്ദി ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്ന്ന് പറഞ്ഞ്, അങ്ങനൊന്നുല്ല.
ആഹ് ആഹ്
ഉം
പിന്നെ വെറുതെ ഇരിക്കുവാണോ അതൊ ഫുഡൊക്കെ കഴിച്ച
ആഹ് ആഹ് ഫുഡ് കഴിച്ചിട്ടിരിക്കയാ.
ഇനി കുട്ടികള് വൈകിട്ട് വരുമ്പം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കു
ആഹ് അഅ്ണ്ടാക്കൂ ഉണ്ടാക്കും. ഇന്ന് ബ്രെഡ് എന്തേലും ചെയ്യണം
ആ ആ
ഉം.. മക്കൾ ഉണ്ണിയൽ മോൻക് ഉണ്ടാക്കോ മോൾക്ക് ണ്ടാക്കോ എന്തേലും
ആഹ്.. അവൊക്കെന്തെങ്കി ഉണ്ടാക്കണം. ഹ് ഹ്
ആഹ്.
ആ കുട്ടികൾക്കന്നെ മേഗി മേഗി അങ്ങൻ.. ത്ത സാനമൊക്കെയാണ് ഇഷ്ടം..
ആഹ്
നമ്മളെഎപ്പോഴും ഉണ്ടാക്കി കൊടുക്കത്തില്ല. വല്ലപ്പോഴൊക്കെ
മീനൊക്കെ അവ്ട്ക് വീട്ടീക്ക് വര്വോ...
ആഹ് വരും വ നമ്മുടെ വാതിക്കെ വന്ന് കൊണ്ടുവരും..
കൊണ്ട് രുലേ ഉം.. ഉം.
ഇന്ന് ഞങ്ങക്ക് മത്തിയായിരുന്നു..
ആഹ്.. ആ അ.. ആ എങ്ങനെ കഴിക്കോ മക്കളൊക്കെ ഇഷ്ടാ..
മാഹാരം കഴിക്കാൻ മടിയാ എന്നാലും, നമ്മള് കൊടുക്കും നിർബന്ധിച്ച്..
ആ. ഹ്.
അവിടെ മീനൊക്കെ കിട്ടുവോ..?
ആ മീന് കൊണ്ട്രും. ഒ രാത് ഒരു വൈകുന്നേരാവുമ്പോ വരു ആള്.. ആ.. അപ്പ പിന്നെ ഞമക്ക് വേഗം കറ്യൊക്.. വക്ക പിറ്റെ ദിവസ്‌ത്ത്ക്ക് കറിയൊക്കെ വെക്കാ സുഖ.
ആ നിങ്ങള് പിന്നെ വീട്ടി തന്നെ വർക്കെയ്യുന്നുണ്ടോ വേറെ വല്ലോ. അതോ ഈ..
ഇല്ല വീട്ടില് വർക്കയ്യെരാച്ചാല് ഒർതൊന്നുല്ല. ഞമ്മള്. ഞം സ. വീട്ടില്ള്ള തുപോലെന്നെ എവ്ട്ക്കും പൊർത്ത് വർക്കൊന്നും ചെയ്യണില്ല..
ആ ആ വീട്ടി ഇരുന്ന് ഇങ്ങനെ ഫ്രീ ടൈമിലൊക്കെ എന്തെങ്കിലും..
ആഹ്.. ഈ മാറ്റ് ണ്ടാക്കും..
ആ..
ഉം. നമ്മളീ പഴേ തോണ്ടൊക്കെ.. നൈറ്റിഒക്കല്ലേ.. പഴേ നൈറ്റിയൊക്കെ താക്കിട്ട് അങ്ങനെയൊക്കെ ചെയ്യും.
ആ..
അൗടെ എന്തേലും ചെയ്യ്ണ്ടാ..
ഉം.. ചെറ്യേ റിയ ഓൺലൈൻ ബിസിനസ്ക്കെ പ്പൊ ബിസിനസ്ലൊണ്ട് അങ്ങനെ.. സേവാപ്പ് സെഞ്ച്വറി ഒരു പ്രൈവറ്റ് കമ്പനീല് വർക്ക്യ്യുന്നുണ്ട്..
അതെ ആഹ്.. അതെ ആഹ്.. അഅ് ശരി ആഹ്..
അതില്നമക്ക് വർക്കെയ്തില്ലേലും പൈസയാണ് കിട്ടും..
ആ.. അഎങ്ങനെ..?
അങ്ങനെ നമ്മള് ഇപ്പൊ ഇതില് പറയവാന്നറിയത്തില്ല
ആ വേണ്ട പറയണ്ട. വാട്സപ്പിൽലെറ്റെ പറഞ്ഞാ മതി. വേണ്ടന്നി അതോണ്ട് നീ ചെല്പ വല്ലതും വര്വൊയ്
അതെ ഡീ ഡീറ്റെയിൽസൊന്നും പർഞ്ഞൊന്ന് കൊടുത്താ മതി. പർഞ്ഞരാ
ആ അങ്ങ പ ആ..
ഉം...
ഉം
പിന്നെന്താണ് വിശ്..
പ പിന്നെ ഹസ്ബന്റ് ന നാ നാട്ടിലിണ്ടാ..
ഫർത്താവുണ്ട്. നാട്ടിത്തനെയാണ് കൂലിപ്പണിയാണ്. മേശ് രിയാണ്.
ആ.
അവി അവിടെയോ?
ഇവടെ ഇത് ഇപ്പ നാട്ടില് ഏഹ് വന്ന്ട്ടില്ല വന്നിട്ടപ്പ അഞ്ചു മാസയി പോയി ഇനിപ്പോ പോയ് ട്ട്ഞ്ഞ്പ്പ വരും ഇഞ്ഞ് ക്യാൻസലാക്കീറ്റാ വെരാ ആഹ് ക് ക്യാൻസലാക്കീറ്റ് വരും
ഓഹ് ഓഹ്
മ്മ് ആൾക്ക് ഷുഗറൊക്കെള്ള കാരണേ
ആഹ് ആഹ് ആഹ് അപ്പ കെയറൊക്കെ കൊട്ക്കണ്ടേ
ആഹ്
ഉം
അപ്പൊ ഇപ്രാശ്യം പോയിട്ട് ആൾക്ക് വെയ്യാ
ആഹ്
ഉം മ്മ്
നാട്ടിലുണ്ടെങ്കി നമുക്ക് സമാധാനല്ലേ
ആഹ് അതന്നെ അതന്നെ ആഹ്
ഉം
ഷുഗർ കൂടായിട്ട് കാലിന് ആൾക്ക് കൊറച്ച് മുന്നേ കൊറെ ഒരു വണ്ടി ആക്സിഡന്റ്ണ്ടായപ്പഴേ കൊറച്ച് മുന്നേ കാലിന്റെ മുട്ടിനൊരു പ്രശ്നണ്ട്
ഓഹ്
അപ്പൊ അയ്ലിപ്പോ ബാലൻസ് തെ തെറ്റ കാലിന്റെ കൊഴ തെറ്റീട്ടേ അപ്പൊ ബുദ്ധിമുട്ടായിട്ട് അപ്പഞ്ഞ് അങ്ങനെ ചേരട്ടക്ക് ബുദ്ധിമു ചേര്ട്ട ഇല്ല കാല്മ്മേ
അയ്യോ ആണോ
ഉം ആഹ് അപ്പൊ എന്തോ ഒര് തൽക്കാലത്തിന് വെച്ചതാണ് അന്ന് ഇത് ഇരുപത് കൊല്ലോക്കെ ആയി ഇപ്പത് ബുദ്ധിമുട്ടായാൾക്ക് ആഹ് ഇണ്ട്ണ്ട് അപ്പൊ കാലമൊരു ബെൽറ്റ് പോലത്തെ ഇട്ടക്കപ്പോ
ആഹ് അപ്പ മെഡിക്കൽ ചെക്കപ്പോക്കെ അവടെ ചെയ്യത്തില്ലേ ഇങ്ങനെ നമ്മള് പോവുമ്പം
ആഹ് അവിടെ ചെയ്യും പക്ഷെ ചെയ്തിട്ട് ഷുഗറ് കൊറയ്ണില്ല അങ്ങനധികം ഉം അങ്ങനെ അമ്മ അമ്മ അച്ഛനൊക്കെണ്ടോ വീട്ടില്
ആഹ് ഞാനിപ്പ എന്റെ വീട്ടില് രണ്ടൂസം നിക്കാൻ വന്നായിരുന്നേ
ആഹ് അപ്പം മോൾക്ക് ഇവിടെന്ന് സ്കൂളി പോവാൻ പറ്റും ആഹ് മോൾക്ക് സ്കൂള്ക്ക് പോവാൻ പറ്റൊ ഇവിട്ന്ന്
കോഴ്ക്കാട്ത്തി തന്നെയാണ് ഞങ്ങള്ത് രണ്ട് സ്റ്റോപ്പ് അപ്പുറവാണ് വീടെ
ഉം
അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോളെ കൊണ്ടോവും അവര് നോക്കിക്കോളും
ആഹ്
ഇവന് മോന് അവന് എന്റെ എൻ ഞാൻ വേണം
ഉം
മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്റെ കൂടെണ്ട്
ആഹ്
നമ്മള് അമ്മമാര് നോക്ക്ന്നണക്ക് ആരും നോക്കാറില്ല
ആഹ് നൊ ക്കില്ലാ ഉം
ഉം പിന്നെ ഈ ടാസ്കൊക്കെ തീരാറായോ തീർന്നോ
ഇല്ല തീർന്നിട്ടില്ല
ഹമ്.
അവ്ടുത്തെ കഴിഞ്ഞാ?
ഓ ഇല്ല, ഇനി അങ്ങോട്ട് പോയാ വിളി നടക്കൂന്ന് തന്നെ സംശയാ.
ആഹ്‌.
നമ്മള് വീട്ടിലാവുംമ്പോ ഇച്ചിരി റസ്റ്റ്‌ങ്കിലും ഉണ്ട്.
ആഹ്‌, അപ്പൊ ഇന്ന് കഴിയുന്നതും എല്ലാർക്കും വ്ൾച്ചോ.
ആഹ്‌, വിളിക്കുന്നു.
ഉം.
പിന്നെ അവടെ ആരൊക്കെയുണ്ട് വീട്ടില്?
ഇവടെ ഞാനും മക്കളും.
ആഹ്‌.
ഇവ്ടുത്തെമ്മ മരണപ്പെട്ടിട്ട് ഒമ്പത് വർഷായി.
ഓ.
ഉം. പിന്നെ അട്ത്ത് ജ്യേഷ്ഠന്മാരേ അനിയൻ മാരെ വീട്ണ്ട്.
ആഹ്‌ ആ അവരൊക്കെ സഹകര്ണൊള്ള വരാണോ?
കൊഴ്പ്പല്ല.
ഉം. പിന്ന ഓണോക്കെല്ലേ വരുന്നേ, ഓണൊക്കെ ആഘോഷിക്കാറുണ്ടോ?
ആഹ്‌ ഞങ്ങള് കൈ ഇതാക്കാറുണ്ട് ആഹ്‌.
ആഹ്‌.
ഉം.
കേരളീയരുടെ ഉത്സവമാണല്ലോ.
ആഹ്‌ അതന്നെ ആഹ്‌.
ഞങ്ങള്പ്പോ, ഭക്ഷണൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാറില്ലാ.
കുടബാംഗങ്ങളോ അതോ
ആ ചെലപ്പോ ഞങ്ങള് അ അ അപ്പർത്ത്ന്ന് ക്കെ വരും അവര് കൊർച്ച് സാനങ്ങള് അവര്ണ്ടാക്കും, കൊർച്ച് ഞമ്മള് ണ്ടാക്കും. അങ്ങനൊയിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് വാഴലക്കെ ഇട്ടിട്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കും.
ആഹ്‌, അതൊക്കെ എല്ലരു സന്തോഷം.
ഉം ചെയ്യും
ആഹ്‌. പിന്നെ മക്കള് വരാറായോ? നാല് മണി ആവൂല്ലേ?
ഇന്ന് മോൻക്ക് ക്യാമ്പ് ഇണ്ട്.
ആഹ്‌.
സ്കൂളിലേ അപ്പൊ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പൊ വൈകും വരാനും.
ആഹ്‌ ആ.
ഉം
മോന് നെഴ്സറി മോന് നെഴ്സറി പോണ മോനാ?
അല്ല മോന് രണ്ട് വയസ്സാകുന്നേ ഒള്ളു.
ആ അപ്പൊ പോവ്വാനായില്ല ലെ.
ഉം അട്ത്ത മാസം രണ്ട് വയസാകും.
ഉം
വേറെന്താ വിശേഷം സുഖല്ലേ?
ആഹ്‌ സുഖാണ്, സ്നാക്സ ഒക്കെ ണ്ടാക്കി വെകോ വരുമ്പോഴ്ത്തിനും?
അവനീഈ ഇതൊക്കെ മതി.
ആഹ ഫുഡ് വെക്കാനൊക്കെ എങ്ങനെ ഉ മടിണ്ടാള്?
ഉം ഫുഡ് കടിക്കാൻ മടിയാണ് നക്കത് ഒരു യുദ്ധം കഴിഞ്ഞി ഫുഡ് കഴിപ്പിച്ചത്.
ആഹ. മക്കൾക്ക് ഇപ്പൊ ഫുഡ് കഴക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പൾത്തെ മക്കൾക്കൊക്കെ. ഫോൺ കൊടുക്കുവോ?
ആ കൊടുക്കും ഫോൺങ്ങനെ കൊടുക്കാറില്ല നമ്മള് ദൂരെ മാറ്റി ട്ടിട്ടെന്തെങ്കിലും ഒക്കെ കാണി
ആഹ.
പിന്നെ ടി വി യിലോട്ട് കണക്ട് ചെയ്തിട്ട്. യൂട്യൂബ് കണക്ട് ചെയ്തിട്ട അപ്പൊ അത് പ്രശ്ന ഇല്ലല്ല.
ആഹ് അപ്പൊ പിന്നെ കുഴപ്പല്ല.
ഉ ഫോൺ കൊടുത്ത കഴിഞ്ഞാ നമുക്ക് പിന്നെ അപ്പോഴും ഫോൺ കൊടുക്കേണ്ടി വരും.
ആഹ എപ്പോഴും അവ്മ്മലന്നെ ആവും അവര്.
ആ അതെ. ആ ഇത് പത് മിനിറ്റ് ആയി കേട്ടോ.
ആയാ.
ഉം.
ആ. ഞാനിഞ്ഞി അങ്ങണ്ട് വിളിക്കാട്ടാ ഞങ്ങൾക്കും അങ്ങനെ വിളിക്കാ അങ്ങണ്ട് വിളിക്കാലിം. നാളെ വിളിക്ക നാളെ വിളിക്ക.
ആ ഫ്രീ മെസ്സേജ് അയച്ചിട്ട് വിളിച്ചാൽ മതി കേട്ടാ.
ആ വിളിക്കാട്ടാ ശരി.
അതെ. എടുത്ത അത് രണ്ടും എണ്ട് അത് രണ്ടും എടുത്തണ്ട്വാ.